ഹലോ.
ഹലോ.
ഹലോ ആഹ് കേൾക്ക്ണ്ണ്ട് ആഹ് കേക്ക്ണ്ണ്ട്.
ആഹ് ഇപ്പ റെഡി ആയില്ലേ?
ഇപ്പ റെടിയായി.
എന്താണ് വർത്താനൊക്കെ?
ഒക്കെ നല്ലത്.
ഏ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കൈക്കേന്നു അപ്പളാണ് മെസ്സേജ് വന്ന് പുറത്തേക്കിറങ്ങിയത്.
ആഹ അയ് ശരി ആ അറേഞ്ച് അകത്ത്ണ്ടാവുലേക്കാരുല്ലേ?
ആഹ റെയ്ഞ്ചൊ കെ ഇതിൽ ഫുള്ള് കാണാണ്ടേന്നു പക്ഷേ കിട്ടുന്നില്ലേന്നു എന്താ അറിയില്ല.
ആ ഇപ്പൊ നല്ല ഈ മയ തായോണ്ട റൈഞ്ച
അതായത്
എന്താണ് മക്കൾസൊക്കെ ഒ റങ്ങിയോ
ഇല്ലക്കണോ അകത്ത് ണ്ട്
ഏ നേരത്തെക്കെടുക്കോ മക്കളൊക്കെ
ഇല്ലെയ് നേരത്തെ കടക്കണെങ്കിൽ നേരത്തെ കടക്കാ നമ്മള് തള്ളിഇടണം അപ്പ കടക്കും
ആഹ് ആ ശരി ആ
അങ്ങനെ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇണ്ടാവും ഫോണ് കണ്ട്
ഇവിടെ അങ്ങനെ തന്നെ ടിവി ആണിണ്ട് ഇപ്പൊ പൂട്ടാൻ പറഞ്ഞാല് പൂട്ടും അല്ലെങ്കിൽ അങ്ങനെ നേരം വെളി ഇപ്പോൾ കണ്ടോളും മദ്രസ് ഇല്ലതോണ്ട് പിന്നെ അങ്ങനെയണ്ട് പിന്നെ നേരത്തെ ഞാൻ വേ കടുപ്പി ച്ചു അങ്ങനെ സുബൈക്കാണല്ലോ മദ്രസ് അവിടൊക്കെ എത്ര മണിക്കാ
ഇവിടെ ഏ യെ നാപത്തഞ്ചിന് ഓന എയെ നാപ്പത്തി നപ്പത്തഞ്ജിന
ആ ഇവിടെ സുബൈക്ക് ലോല് ണ്ട് രണ്ടാള്
ആ ഇവിടെ രണ്ടാളും രാവിലെ പോണ ക്കാലിന് ഓല് പോയി കഴിഞ്ഞാ അപ്പ ഫ്രീയ ആഹ
പിന്നെ രണ്ടാമത്തെ വേച്ച് ര് വരുന്നത് ഏ എ മുക്കാലിനാണ്
ഉം ഉം ഇബടുക്കാ അങ്ങനെഎഴേ മുക്കാലിന്റെ വെ ച്ചിലാണ് ഓനുള്ളത് ഒല് രണ്ടാളും
ആ ഏ ശരി
ഉം
ഇപ്പ മയണ്ടോ
ഇല്ല ഇല്ല ഇപ്പ മയല്ല വൈകുന്നേര ഒന്ന് പഷേ അവിടങ്ങനെ പാറ്റീന്
ഏ അഹ് ശരി
തയ്യലൊക്കെ എങ്ങനെ പോണ്
വേറെന്താക്കണ്ട്
ഏ
പിന്നെ പിന്നൊക്കെ നല്ലത്
എങ്ങനെ
ഫുഡൊക്കെ എന്തെ ഉണ്ടായിന്ന്
വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല
ഇന്ന് ഫുഡൊക്കെ ഏതേനീ ചോയ്ച്ച ഫുഡൊക്കെ എന്തേനി ഇന്ന് ഫുഡ് എന്തെ ഫുഡ് എന്തേനീ ഉം ഇന്ന് വെള്ളി ഇനിയല്ലല്ലോ
ബിരിയാണി ഉണ്ടാക്കിയതെനി ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ ഒന്നു ഉണ്ടാക്കി ഇല്ലേന അപ്പൊ ഇന്ന് ഉണ്ടാക്കിയതേനി
അപ്പഇന്ന് ബിരിയാണിയാണ് അത് ശെരി എനിക്കിന്ന് ചക്ക കൂട്ടാന് കഞ്ഞിയൊക്കേനി ഉച്ചക്ക് രാത്രി പിന്നെ ഉം ചക്കണ്ടായപ്പോ ഇപ്പ രാത്രി മീനും പിന്നെ ഇതിന്റെ കറിണ്ടായിന്നു എന്താപ്പോ മുരിങ്ങാക്കായ കറി ബത്തല് പൊരിച്ചേ അതൊക്കെയിരുന്നു
ആഹ് അത് ശെരി ചക്കക്കൂട്ടാണ്ടോ അവ്ടെ പേരെ ചക്കണ്ടോ
ഇല്ല്യ ആഹ് അയൽവാസിന്റോട്ന്ന് തന്നതാ ഇപ്പമ്മക്ക് ചക്കയൊന്നുല്ല
ഏഹ് അത് ശെരി വീട്ടിലൊക്കെ പോയിനി ഇപ്പോ വീട്ടിലൊന്നുല്ല അല്ല സ്വന്തം വീട്ടിലൊന്നുല്ല
അവിടെന്നുല്ല പക്ഷെ നമ്മുക്ക് ഇവടെ അയൽവാ സിളെട്ത്ത്ന്ന് കിട്ടും ചക്കിം മാങ്ങ്യയൊക്കെ വീട്ടിലില്ലെങ്കിലും ച ക്കയൊക്കെ അവട്ന്നും ഇവട്ന്നൊക്കെ കിട്ടും
ഏഹ് അത് ശരി പിന്നെ പിന്നെ എന്താണ്
മക്കളൊക്കെന്താ വായിക്ക്ണ്ടോ
ആഹ് ഇപ്പോ വായനൊക്കെ കഴിഞ്ഞ് ഇശാ ബ്ങ്കോട്ക്കാന്ന്ക്കും ടീവിടാന് അത് കഴിഞ്ഞാല് പിന്നെ കൊറച്ചേരം ഒക്കെ വായിച്ച് പിന്നെ ടിവി ഇട്ട് കൊറച്ചേരം ഒര് ഒമ്പതരെക്കാവുമ്പോ അത് ഓഫാക്കും കട്ക്കും മടി രാവിലെ നീച്ചൂലല്ലോ ആഹ് നേരത്തെ കെടക്കാഞ്ഞാല്
ആഹ് സുബൈക്കാവുമ്പോ നേരത്തെ നീച്ചൂല മറ്റേപ്പ നല്ല ടൈമ്ണ്ട് ഏഴേ മുക്കാലിനായതൊണ്ട്
ആഹ് അത് ശരിയാ
ഉം
പിൻ
ഏഴ് മണിക്ക് നീച്ചാലും കുളിച്ച് ചായുടിച്ച് പോകാനൊക്കെ ടൈമ്ണ്ട് മുക്കാ മണിക്കൂറ്ണ്ടല്ലോ
ആഹ് ഉസ്താദ് പറേല രാവിലത്തെ ചായ കൊടുത്ത് വിടണന്ന്
ഉം അല്ലെങ്കിൽ ഓല്
ആഹ് ഓല് ഇവിടെയിന് അങ്ങനെ തിന്നൂ ലേനി മ രാവിലെ എന്തെങ്കിലൊക്കെ കടിവാണം ഇന്നെട്ട് പിന്നെ രാവിലത്തെ പത്തിരി അതുതൊക്കെ ഒന്നും ഇണ്ടാക്ക്ണ ഓല് തിന്നൂല ബിസ്ക്കേറ്റോ അങ്ങനത്തൊക്കെ തിന്നോള്ളേനി ഇന്നെട്ട് പിന്നെ അങ്ങനെ പറഞ്ഞാരെ കടി എന്താ ച ചായ ഇണ്ടാക്കി കുടിച്ചലൊട്ത്തി ഉസ്താദ് പറഞ്ഞാര
ആഹ് ആഹ്
ഉം ഉം പിന്നെ പിന്നെന്താണ്
ഇങ്ങനെ പോണ് ഇന്നാ ഉം ഇന്നാ നാ ത്തൂന്റോടെ ഇങ്ങനെ പോയി നാത്തൂന്റോടെ പോയിനി വൈന്നാരം അയിലെങ്ങനെ പോയിങ്ങനെ പോന്നാണ്റ്യാ
ഏഹ് അത് ശെരി എന്തെങ്കിലും പരിപാടിണ്ടായിന്യോ
ഇല്ല ഇല്ല അവ്ടെ കൊറച്ച് മാങ്ങണ്ടായിനി അത് കൊണ്ടരാൻ പോയതേനി
ഏഹ് അത് ശെരി
ഉം
മാങ്ങ എല്ലോട്ത്തും ഉണ്ടല്ലോ ഇപ്പോ നല്ല മാങ്ങ ഇന്നലെവടെ തറവാട്ട്ന്ന് കൊറേ പഞ്ചസാര പഞ്ചസാരന്റെ മാങ്ങ കൊണ്ടന്നീനി പിന്നെ ഇബടെ അട് ത്തന്നെ ഇണ്ടായിനി
ഉ
ഒര് മരത്ത്മ്മല്
ആഹ് അതന്നെ അവിട്ന്ന് ഇവിടെക്കെ മാങ്ങ കിട്ടും ഞമ്മക്ക് മാങ്ങല്ലെങ്കിലുറ്യാ
ഇഷ്ട്ടം പോലെണ്ട് ഇപ്രാശ്യം ചക്ക വല്ലാതെ കിട്ടിയില്ല ഇവിടെന്നും മാങ്ങഷ്
ഏഹ് ചക്ക ഇണ്ടായിനു ഉം
പിന്നെ ആഹ് പിന്നെന്താണ് ഏഹ് പൊട്ക്കെ ടൂറോക്കെപോയിനിയോ
ഒട്ക്കും പോയില്ല പോവാനയിന് ഇഞ് പെരുന്നാളിന് ശനിനായരും ഒഴിവിന് പോവരുതി ഒരാള് ഇവിടെല്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ പോവൂല ഒരാള് പഠിച്ണോട്ത്തല്ലേ
ആഹ് അഹ് ശെരിയാ അപ്പോല് ഇപ്പ അപ്പൊ ഇപ്പൊ ഈ പൂട്ടിനൊന്നും എല്ലാ പെരുന്നാക്കോ വരൂല
പെരുന്നാൾക്ക് വരും പക്ഷെ കഴിഞ്ഞ പെരുന്നാൾക്കഅന്ന് അന്ന് പിന്നെ എന്തോന്നോ ഇത്ണ്ടായിനി അന്ന്പോയില്ല ഇഞ്ഞി വല്യര്ന്നാ ഇപ്പരു ഒഴിവില്ല അപ്പ പോ ഇൻഷാഅള്ളാ പെരുന്നാൾക്കൊക്കെ വരുള്ളൂ പിന്നെ അല്ലാത്തപ്പോന്നെ ഇബൽക്ക് മദ്രസ് ഉം ശനി രണ്ടീസൊള്ളൂ രണ്ടീസംണ്ടാവളൂ പിന്നെ നമ്മള് തൊർക്കും
ആഹ് അഹ്ശരി ഏഹ്
അ
പിന്നെ എന്നിട്ടഎന്താ അപ്പോ കഴിഞ്ഞ അപ്പൊ നോമ്പിനും ഫുള്ള് അവിടെനെക്കാരാല്ലേ
നോമ്പ്ന് അവിടെനി നോമ്പിനിണ്ടായിന് നോമ്പ്ന് ക്ലാസ്ണ്ടായിനി
ആഹ്
ഉം ആറോൽമ്പ് കയ്യോളല്ലേ ഒയിവുണ്ടാവൊള്ളൂ അന്നൊന്നും പോവാൻ കഴിഞ്ഞില്ല അന്ന് പിന്നെ എന്തൊക്കൊപ്രശ്നങ്ങള്ണ്ടയിനി
ഏഹ്
പിന്നെമ്മള് മദ്രസിലെ ഒയിവിന് ഓന്ഒഴില്ലേനി മദ്രസിന്റെ ഒഴിവിന്റെന്നോന് ഓൻ ലിവില്
ആഹ് അഹ് ശരി
അത്
ക്കെന്തേനി അസുഖംന്നെ
ക്കേനി അസുഖം ഉം നാവിവേദനിം തലവേദനൊക്കായിട്ട് ഷീണൊക്കെ ആയിട്ട് ഗുൾഗൂസൊക്കെകേറ്റീനി
ഏഹ് എന്താ മൂത്രകയിപ്പെ അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടായിനോ
അത് നാ അങ്ങനെ നാവിക്കന്തോ നീര്ന്നൊക്കെങ്ങനെ പറഞീനി
ഏഹ് അഹ് ശരി അത് വാ നല്ലചൂടല്ലേ ശരിമ്മ ഇപ്പ എല്ലാർക്കും ഓരെ അസുഖങ്ങള്ണ്ടാവും ഇനിക്കണ്ടായിനി അഹ്
ഒരോഅസ് സുഖങ്ങള്ണ്ടായിനി
പിന്നെ
തലവേദനിണ്ടായിന് തലവേദനആയിട്ടേ ഫോണ്നോക്കലില്ലേന്
ഏഹ്
തലവേദനോണ്ട് ഉം
ഉ പിന്നെ എന്താ കുട്ടിളൊ
കുട്ടി ആ കുട്ട്യേൾ ഭഷ്ണംകയ്ച്ച്ണ്ടാവുലെ
ഫുഡക്കെ എങ്ങനെ എല്ലാ ക്കു ഭക്ഷണംകയിച് ഇജ്എങ്ങനെ ഫുഡൊക്കെല്ലാണ്ടാക്കുവോ
ആഹ് ഞാഎല്ലുംണ്ടാക്കും രാവിലെ നേര്ത്തെവെച്ച അല്ലെങ്കിൽ ചപ്പാത്തിണ്ടാക്കും പ്പീണ്ടന്തിക്ക്‌ ഇന്ന് നേരത്തെ ചോറ് വെച്ചോണ്ട് ഇന്നിപ്പ അഹ് മതിയാര്ച്ച്
ആഹ് രാവിലെന്താണ്ടാക്കല്
രാവിലെ വെള്ളപ്പോ ഓട്ടടെ ഓട്ടടെ എന്താ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും
ആഹ്
ഉം
കറിയോ ഉം അതിക്ക് കറി തേങ്ങ അരച്ച കറിയായിരുരിക്കും
തേങ്ങര ഇവിടെ ഒലപ്പാക്ക് തേങ്ങ ഇല്ലാത്ത തേങ്ങാ പാല് പാർന്നതോ തേങ്ങരച്ചത് പിന്നെ അത് ഇല്ലാത്തപ്പ തേങ്ങ അരച്ചത് ഉണ്ടാക്കൂ തേങ്ങ മക്കളൊക്കെ തിന്നൂട്ടോ അതിന് പിന്നെ തേങ്ങാ പാൽ
ആഹ്
ച്ചതും അല്ലെങ്കിൽ തുമിച്ച അങ്ങനെ തുമിച്ചും മതി
ഉം
ഉം
അത് ശരി
കറി നല്ലോണം വേണം ഇവൽക്കൊക്കെ നല്ലോണം പിന്നെ ഇജ്ടാക്കോ ഉച്ചേക്ക് ആഹ്
ആഹ് കറിക്കെ ഉണ്ടാക്കും കറി വേണം അല്ലാതെ ഒന്നും ഇവൾ തിന്നൂല
ഏഹ്
കറിഒക്കെ ഉണ്ടാക്കും ചെലപ്പോ തേങ്ങ അരച്ച ചെലപ്പോ അല്ലാതെ ഒക്കെ ഉണ്ടാക്കും
ആഹ് അയിഷ ആഹ്
പിന്നെ എന്താ ഇഞ്ഞ് തൊഴിലൊക്കെ എന്തെലും നോക്ക്ണ്ടോ പിന്നെന്താ പ്രത്യേകിച്ച് മക്കളൊക്കെ ഫുഡ് കഴിച്ചോ കടന്നോ മക്കളൊക്കെ ഫുഡ് കഴിച്ചു ടി വി കാണാൻ ഇരുന്നു ഓ കട്ടായോ
പിന്നെ
ഹലോ
റേഞ്ച് പോയോ
കട്ടായോ കട്ടായോ ചോയ്ച്ച ഹലോ കേക്ക്ണില്ലേ